ഹലോ കേൾക്കണില്ല് പരം ആഹ ഒന്ന് ബസ്സ് പോയിന്റ്. ആ...
ആഹ് കേക്കണ്ടേ പറയ. എന്തൊക്കെ വിശേഷം.
ആഹ് സുഖാണ് അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോണ്. കുഴപ്പൊന്നുമില്ല ഇ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാ
ആഹ് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കാ
ഞാനും അതെ എടു ഇങ്ങനെ കേടക്കുന്നെ.
ആഹ് എന്തൊക്കെ മഴ ഉണ്ടോ അവിടെ.
അള്ളാ നല്ല മഴയാണ്. മഴ തന്നെ രാവിലെ കുറച്ചൊക്കെ മഴ പെയ്തു. വെയിലൊന്നും ഇങ്ങനെ ഇല്ല്യലോ ഇപ്പോ.
ആഹ് ഉം ഇല്ല ഇന്നലെ ഇല്ല. ഇപ്പൊന്ന് ചോർന്നിട്ടുണ്ട് ഇവിടെ.
അതെ വടെ ഇപ്പ മഴ നല്ലോ. പെയ്തുകുണുമഴ
ഉം ആഹ.
അഹ
എന്നിട്ട്ന്താ വെള്ളം കേയറിക്കണോ തോടും പുഴയൊക്കെ ഇണ്ടോ അടുത്ത്.
ആഹ പൊഴണ്ട് എനക്ക് നക്ക് അടുത്താന്നെപുഴയാണ്.
ആഹാ തൊട്ടടുത്ത് ണ്ടാവോ നല്ല വെള്ളം ഉണ്ടാവുംല്ലേ ഇപ്പൊ.
ള്ളംണ്അപ്പൊ നമ്മക്പറിൽ കേട്ടില്ല ഇപ്പ മഴപെയ്ത വള്ളംങ്ങനെ വന്ന്. ണ്ട് പക്ഷെ അവിടു ന്ന്തോട് മറിഞ്ഞ് വരാണ്ട് ഞങ്ങൾക്ക് ആ
ഉം നിങ്ങൾ വീടൊക്കെ മാറിപ്പോവോ.
ഏവീടൊക്കെ മാറിപ്പോവും വീടിന്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കേവും.
ആഹാ
ആഹഇല്ലല്ല ഞങ്ങക്ക് രണ്ടായിര.. ത്തിപതിനേഴ് ആ ഫസ്റ്റില് പ്ര പ്രളയം ഉണ്ടായില്ലേ. രണ്ടായിരത്തി പതിനെട്ടില് അതെ ആ് പതിനെട്ടിലാണ് പ്രളയം അത് ഞങ്ങളെ വീട് ഓട് വീടായിരുന്നു അന്ന്.
ആഹ ആഹ
ഉം അതപ്പ വീടൊക്കെ പ്രളയത്തിൽ വീണു അന്നിട്ടവേറെ വീടൊക്കെ. ഉം ഉം
പിന്നെ വെച്ചതാണ്.
പിന്നെ വെച്ചതാ എന്നിട്ട് ആ രണ്ടാമത്തെ വർഷം ആയിക്കും വളള കേറി. ആ വീട്ടിക്കും രണ്ട വഷം അടുപ്പിചേന്നല്ലോ വെള്ളം കേയറൽ ഉണ്ടായിരുന്നല്ലോ പതിനെട്ടും പത്തൊമ്പതും ഉണ്ടായിരുന്നല്ലോ വെള്ളം
ആഹ വീട് മുഴുവനായി മൂഡോ
ഇല്ല നമ്മള് പിന്നെ ഈ കട്ടിന്റെ കാലൊക്കെ മുങ്ങണ് നമ്മള് സ്കേറ്റിങ് ഉണ്ടാവൂലേ ടൈലോട്ടിച്ചേ ആഹ് അതു മൂടും അത്ര ആയിറ്റിൽ വെള്ളം ഉള്ളിൽ വന്നു വീട്ടിന്റെ ഉള്ളിൽ ആ എത്ര ഹൈറ്റിൽ തറയിട്ടിട്ട്,,,,, ഞങ്ങളെ എവിടേക്കെങ്കിലും പൂവലന്നെണോ
അ എവിടക്ക കുടുംബ
ആഹ കുടുംബങ്ങളേക്കും ആ ബന്ധുക്കളെ വീട്ടിലേക്ക്ന്നെ പോവല്ല അത് നമ്മൾ ഇതിക്കൊന്നും പോക്കില്ല ബലെ പറഞ്ഞയക്ക് നോടത് ക് പോവില്ല കാരണം ക്യാമ്പിലക്ക് പോവാറില്ല കാരണം മോന.. ന് വയ്യാത്തരു മോൻണ്ടായിരുന്നു ഇത് കാരണം അങ്ങെ പോയി നിൽക്കാനും പറ്റില്ലായിരുന്നു.
ആഹ ആഹ് ആഹ
അപ്പൊ അങ്ങനൊയിട്ട് ഞങ്ങള് കുടുംബത്തേക്ക പോവലോള്ളു. ആംഗളമാരെ ഭാര്യ വീട്ടിലിക്കോ അല്ലെങ്കി ആ അങ്ങനെയൊക്കെ.
ആഹാ എന്നിട്ട് പിന്നെ വരുമ്പോഴേക്ക് വീട് ആകെ വൃത്തികേടാവൂല്ലേ.
അ ഹസ്ബൻഡേഇവിടെ നിക്കും വൃത്തിയാക്കാനായിട്ട് നിക്കും. വെള്ളം പോണന്നുസരിച്ചിട്ട് മറ്റാള് പാവം കഴുകുംനിന്നിട്ട് ഉം അങനെപ്പെരുന്നു അല്ലെങ്കി നല്ല പാടാ വിടിന്റെ ഉള്ളിക്കൊണ്ട് കേറാൻ പറ്റില്ല മക്കളെ ആ വെള്ളം വന്നാണ്ട് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ ഒരവ സ്ഥ ഭയങ്കരാണ് അങ്ങനത്തോരു വിധി തരാതിരിക്കട്ടെ ഉം. ഉം പെയിന്റൊ ആഹ് ആഹ് ഉം ഉം അതന്നെ ഇയാക്കെ ഏ ഏ കെടായിട്ട് കേടാക്കാന്നെ ആണ് ഇപ്പഴും വെരാങ്ങ ആഹ് ആഹ് ഏഹ് ആയ ഒക്കെ നാശവും ഒക്കെ ഫ്രിഡിജ് ഇതൊക്കെ റാക്ക് മേ കെറ്റി വച്ചേകായിരുന്നു ഫ്രിഡിജ് ഇപ്പപോലെ കുറെ കുറെ സാധനങ്ങളൊക്കെ ആഹ് അതൊക്കെ എല്ലാരും കൂടടൊക്കെ പിടി ച്ചിട്ടും ചെയ്തിട്ടു ഒക്കെ കൊറേ ആൾക്കാരൊക്കെ നടത്തണ്ടാവട്ടതിനൊക്കെ ഹെൽപ്പിനെ
ആഹ് ആഹ് ഹെൽപ്പിനിണ്ടാവും.
കയിട്ടു പനാറ് മോളാ ഒന്നും പറയണ്ട. കഥോന്നും അങ്ങനൊക്കെ ഒരു ജീവി പേടി അവണോർത്ത് കൊണ്ടയിക്കൂടെ അപ്പ ചെറിയ കുട്ടിയായിരുന്നു ആന്ന്ട്ട് മോന് മോന് ഒരു വയസ്സുള്ള കുട്ടി. എന്നിട്ട് വള്ളത്തിലൊക്കെ മുങ്ങി പൊന്തിക്കിരുന്നു.
ആള്ളാ
ചെറുത് ഉം ഇതന്നെ നമ്മൾ ഓരോന്ന് ചെയ്യല്ലേ വെള്ളം വരുമ്പൊക്ക എന്തേലുക്കോ അടുപ്പിക്കുമ്പോ കുട്ടിയതിന്റെ എടെക്കൂടെ വള്ളത്തിൽ ചേടണത് നമ്മള് കാണ ല്ല ഒന്നും പറയണ്ടങ്ങനൊക്കെ ഒരു കഥയാരുന്നു. ഇപ്പൊ ഒരു വയസ്സുള്ളവനിക്കേ അവനീ നടക്കുന്ന പ്രായമാണ് എല്ലാം കഷ്ടപ്പാടായോർത്തണ്ട് അവല കൊച്ചാട അതെ
ഉം
ഈ വീട് പണിയൊന്നും ആയിട്ടുണ്ടായിരുന്നീല്ല. അന്ന് ഞങ്ങളട്ട് കേറിയിരുന്നത് ന്നെ ഉള്ള് സേഡ് ശരിയാക്കിയിന്ന് പിറ്റത്തെ സൈഡ് ശരിയാക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് അടുത്ത വെള്ളം വന്നക്കണത്. രണ്ടാമത്തെ വർഷം. അങ്ങനൊക്കെ
ഇപ്പൊക്കെ ആ വീടൊക്കെ ശരിയായിട്ടുണ്ട
ആഹ് വീട് എന്നാലും ഫിനിഷ് വർക്കൊക്കെ ഇനിയുണ്ട് എല്ലാം ആയക്കണെള്ളൂ ഫുൾ ഫിനിഷ് വർക്കൊക്കെ കബോർഡ് വർക്ക് ചെയ്യാണ്ട് പിന്നതുപോലെ പെയിന്റിങ് ചെയ്യാനൊക്കെ ഉണ്ട്. ആഹ് പണികളൊക്കെ ഇഞ്ഞി ഉണ്ട്. രണ്ട് റൂമായിട്ടെന്നെ ഉള്ളൂ സത്യം പറഞ്ഞാല് പെയിന്റിങ് ഒക്കെ നടത്താനൊണ്ട് അങ്ങനൊക്കെ ഉണ്ട് പിന്നെ മോള കല്യാ ഞാ വന്ന അടുത്ത വർഷം ഏപ്രിൽ നാലാം തീയതി അപ്പോക്കിന് എന്തെങ്കിലും. ഇപ്പൊന്ന് വീട് വൃത്തിയാക്കണം എന്നൊക്കുള്ള ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നുണ്ട് അവിടെ
ഉം ആഹ് ആഹ് അടുത്ത വർഷത്തേക്ക് ഇപ്പ തന്നെ നിശ്ചയി ച്ചോ.
ആഹ് ഡേറ്റ് കൺഫോമാക്കിരിക്കണ്. അത് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മാസ ആയി കാണും ഉം അത് തന്നെ മോള് ലാബില്. ഇപ്പൊ ഓഡിറ്റോറിയം നേരത്തെ കാലത്ത് ബുക്ക് ചെയ്യണ്ടേ
ആഹ്
ഇനി എട്ട് എട്ട് മാസള്ളു ഇഞി ആഹ് ഒമ്പത് മാസറ്റെ ഉള്ളു
ആഹ് ആഹ്
ഇപ്പ ബാടൊക്കെ ഒരു വർ ഒന്നര വർഷം രണ്ട് വർഷത്തിനൊക്കെ ഇപ്പൊ ആൾക്കാർ ഡേറ്റ് ഒർപ്പിച്ച്ട്ണത്.
ആഹ് അത്രക്ക് തെര്ക്കായിരിക്കുംല്ലേ ഓഡിറ്റോറിയങ്ങൾക്കക്കെ.
ഓഡിറ്റോറിയം കിട്ടാനാ പണിയാണെ. അപ്പൊ അത് വേഗം ബുക്കെയ്യണം.
ഉം ഉം ഉം ഇപ്പൊക്കെ ഓഡിറ്റോറിയങ്ങളിലല്ലേ കല്യാണങ്ങള്?
അപ്പ അവര് ഒഴിവാണല്ല നല്ല ദിവസല്ല നോക്കണ്. ആഹ് ഇപ്പൊ വീട്ടില് ഇല്ല. നല്ല ദിവസം അ ല്ല ഇപ്പൊ നോക്കണ് ഇപ്പൊ ഓഡിറ്റോറിയത്തിന്റെ ദിവസാ നോക്ക്ണ്. അതെ? ആ അതൊക്കെ ഉസ്ഥാദ്മാര് നല്ല ദീസം നോക്കല്ലേ ഇപ്പൊ അതല്ല ഇപ്പ ഓഡിറ്റോറിയത്തിന്റെ ഒഴിവാ നോക്ക ഇപ്പൊ എല്ലാരും അങ്ങനെ ആയി ആദ്യകൊ ഓഡിറ്റോറിയത്തിൽ കല്യാണംന്ന് പറയുമ്പോ അല്ലെ എല്ലർക്കും ഒരു പുച്ഛായായിരുന്നു ആ അന്ന് അന്നൊക്കെ എല്ലാ ഓഡിറ്റോറിയത്തിലെത് ആൾക്കാർക്കൊരു പുച്ഛം എന്താണ് ഉ ആ ആ അങ്ങനെള്ളൂ അങ്ങനെ അങ്ങനെ ക കഴിക്ക ഇപ്പ ഏറ്റവും പാവങ്ങളും ഫുള്ളും അങ്ങനെ എല്ലാരും അവിടെത്തന്നെ
വളരെ ഇപ്പൊ വീടുകളില് കല്യാണം ഇണ്ടാക്കിയാല് ബുദ്ധിമുട്ടാണേനും ഈ ഓഡിറ്റോറിയത്തിൽ കല്യാണങ്ങൾക്ക് കൂടി കൂടി
അങ്ങനെ ആയിട്ട് ന്റെ മോൾക്ക് തലേ ദിവസം വീട്ടിലാക്കാൻ നല്ല ആഗ്രഹൊക്കെണ്ട്
ആ നല്ല ഒഴിഞ്ഞിരിക്കാനും ഇതിനൊക്കെ
ആ അതെ അതെ ഓഡിറ്റോറിയം സൗകര്യാണ് പിന്നെ അപ്പ നമ്മുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല വീട്ടില് കാരണം വീട് വീട് വൃ വൃത്തിയാക്കി എടുക്കണ്ടേ നമ്മക്ക് ആ വീടും പരിസരം ഒക്കെ വൃത്തിയാക്കി എടുക്കണ്ടേ ആ അത് ഞമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്താ ചെയ്യണംന്നത് അറിയില്ല
ഉം പിന്നെ അത്രയും ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും
അതാണ് ഞമ്മക്ക് അത്രയും മാത്രമം സൗ സ്ഥലമൊന്നുമില്ലല്ലോ
ആ അതാണ്
അതുകൊണ്ടാണ്
ഉം അതിലേറെ ഏ അതിന്റെ ഫീ വാടക റെന്റ് എത്രയണന്ന് വെച്ചാല് അതാണ് കൊടുത്ത കഴിഞ്ഞാല് ആ നമ്മളൊന്നും അറിയെണ്ടല്ലോ
എല് ഇപ്പൊ ഞങ്ങളിപൊരു മാസ സഹളാണ് ഇപ്പോ അടുത്ത ഉള്ളത് എടുക്കണത് അതന്നക്ക് അ ഇങ്ങനെ പറയുക എന്നിട്ട് പറഞ്ഞഞ് വരുമ്പോ ഇരുപത്തഞ്ച് രൂപയാണ് അവിടെ അന്നത്തെ ദിവസം കല്യാണ ദിവസം പത്ത് രൂപയുടെ തലേ ദിവസം അവിടെ ഉണ്ടെങ്കിൽ പത്ത് രൂപ കാരണം മുപ്പത്തഞ്ച് രൂപയാണ് മൊത്തത്തില് നമുക്ക് അവിടുത്തെ ചിലവ് എല്ലാ ഫണ്ടും കൂടെ വരുന്നത് കാരണം പ്ലേറ്റും ഗ്ലാസും എല്ലാം ഒ അങ്ങനെ പെടും ഇവിടെ നമ്മളൊന്ന് പന്തലിട്ടോക്കാ
ആ പന്തലിനൊക്കെ എന്താ പൈസ
പന്തലിന്റെ പൈസ മാത്രം വേണ്ടിരുന്ന പത്ത് നാല്പത് രൂപ പിന്നെ നമ്മളെ പിന്നെ പള്ളി ഇവിടുന്ന് വാടക തീർക്കണം പിന്നെ പ്ലേറ്റും ഗാസും തട്ടും ടേബിളും
ഉ ആയിക്കൂടെ മഴക്കാലം കൂടിയാണെങ്കിൽ ആകെ ചളി പിളി ഭയങ്കര ബുദ്ധിമുട്ട് ട്ടായിട്ടേക്കാരം
ക്കാരം അതെ
അതൊക്കെയാണ് ഈ ഓഡിറ്റോറിയം തിരഞ്ഞെടുക്കാൻ കാരണം അതോ എണീന്നു പറയും ഉം
ഓഡിറ്റോറിയം കണ്ടുപിടിച്ചിട്ടുണ്ടാവുക പിന്നെ
ഇല്ലല്ല മൂന്നിലാണ് വല്യാള് മൂന്നിലാണ്
അതെ ആഹ എക്ക് ആഹ് ആ
നിങ്ങൾക്ക് എത്ര മക്കളാ
എനിക്കിപ്പ മൂന്നാള് മൂത്ത മോന് മരിച്ചിരിക്കണ് മൂന്നാള് വല്ല്യ കുട്ടികളായിക്കണോ മോന് ഒരു മോന് മാത്രം കുറച്ച് വൈ കിയതാ
ആ
മോനും മൂത്ത മോൾ ലാബില് ഒക്കെ ഇരു ഇരുപത്തൊന്ന് വയസ്സിപ്പോ ആയി മോൾക്ക് കല്യാണ അടുത്ത ആഹ ഉള്ളാള് അതിന്റെ താഴെ മോന് പത്തൊമ്പത് വയസ്സ് ആ മോള ലാബില് വർക്ക് ചെയ്യണ്ടിപ്പോ
ഏഹ് ഏഹ്
മോന് പത്തൊമ്പത് വയസ്സ് അവന് പിന്നെ ഡിഗ്രി ഒന്നും പഠിച്ചില്യ. ക്കെ പ്ലസ്ടു കഴ്ഞ്ഞിട്ട് കേറിയതാ.
കോഴ്സ്ന്
ഉം ഉം മോൾക്ക് ഡിഎംഎൽറ്റി ഇട്ത്ത് ആഹ് മോൾക്ക് ഡി എം എൽ ടി പ്പ ചേർത്ത് അവക്ക് അതിനോട് താല്പര്യം പ്പ അങ്ങനാണ്ട് ചേർ ഡിഗ്രിക്കൊന്നും പിന്നെ അമ്മളെ ക്കൊണ്ട് ഒരു വല്യത് പറയല്ല അമ്മളെക്കണ്ട് അയിനുള്ള തും ഇല്ല്യ. അങ്ങനെ ആ പ്ല റ്റും വരെ അമ്മക്ക് എത്തിക്കും. പിന്നെ അമ്മക്ക് ഡിഗ്രിക്ക് പഠിപ്പിക്കാ നമ്മളെക്കൊണ്ട് നമ്മളെ കൈയില് എമൗണ്ട് വേ അപ്പൊ ഇപ്പാര് നയിച്ചി ട്ടെന്നെ വേണ്ട അപ്പൊ ഞാ അപ്പ ഞമ്മളേ കൊണ്ട് ഒത്ങ്ങണതൊരു മുപ്പത്തഞ്ച് രൂപേടെ കോഴ്സ് മോളെ പഠിപ്പിച്ച്. അതേപോലെ മോനെ ഇരുവത്താറ് ഇര്വത്തേഴ് രൂപടെ കോഴ്സ് മോനിം പഠിപ്പിച്ച്.
ആഹ് ഓനും വർക്കെ
ഓന്പ്പോ എ സി മെക്കാനിക്കിന്റെ ഈ തിരൂര് പോളിയില് ചേർത്തിട്ട് അങ്ങനെ അയിന്റെ ഇതില് ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് മോനെ ആ ഒണ്ട്. ഇപ്പോ അയിന്റെ ട്രൈനിങ്ങിലാ നമ്മള് നമ്മളെ കൊണ്ട് പ റ്റുന്നത് നമ്മെ മക്കളെ പഠിപ്പിച്ചു ഇനി അവരുടെ കഴിവ് പോലെ അവര് നോക്കുക എന്നല്ല നമ്മള് ഇപ്പോ ഇനിയൊന്നും ചെയ്ത് പഠിപ്പി പ്പിച്ചില്ല ഞങ്ങള് വെറുതെ നടന്ന് അങ്ങനെ മക്കള് പറയൂല്ലല്ലോ തോന്നരുതല്ലോ മക്കൾ ക്ക് ആ ഞമ്മള് പിന്നെ ഞങ്ങള് തിരിഞ്ഞ് നോക്കാത്ത ഞങ്ങളിങ്ങനെ നടക്കേണ്ടി വന്നേ എന്നുള്ളത് മക്കള് പറയരുതല്ലോ
ഉം ശരിയാണ്
മക്കളൊക്ക ഹയറായിട്ട് കിട്ടട്ടെ എല്ലാരും കുട്ടികളും നമുക്ക് ഒരു പ്രാർഥനയേയുള്ളൂ നമ്മൾ നേരം അഞ്ചു നേരം അള്ളാനോട് അതാണ് പറ യണത് കുട്ടികളൊക്കെ ഹൈറായി കിട്ടാന്
അത് തന്നെ ചെറിയ കുട്ടി എത്രയായി
ഓന് ഒമ്പത് വയസ്സ് ഞാൻ പറഞ്ഞില്ലേ പ്രളയ
ആഹ് പറഞ്ഞു ആഹ് എന്റെ മോനും ഒമ്പത് വയസ്സാണ്.
മൂത്ത കുട്ടിയല്ലേ ആ ആ മോന് ഇപ്പളാ മൂന്നില് നാലാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ ഇപ്പോ
ആഹ് ആഹ്
പിന്നേ ഇവൽക്കാണ് ഒമ്പത് വയസ്സായത് ആഹ് ആഹ് ടൈമ് ആയില്ലേ ആ കാക്കെ ഓണാക്കേ